ഹലോ ആഹ് കേക് ഊണ് കഴിഞ്ഞോ?
ഊണ് കഴഞ്ഞില്ല. കഴിക്കണം.
ഇല്ലടാ കഴ്ചില്ല
നി കഞ്ഞിയാണോ?
ആഹ് കഞ്ഞിയ ആട്ട് കുടിക്കാന്നും പറഞ്ഞ
ആഹ്
ഞാ കുക്കറി പ്പച്ചിരി കഞ്ഞി വെച്ച്
ക്ഷീണോ അങ്ങ് മാറി
ആഹ് കുക്കറിനത്ത് ആഹ് വായിക്കങ്ങും ഒരു ടേസ്റ്റ് ഇല്ല.
അച്ചാറൊക്കെരിപ്പുണ്ടോ?
അച്ചാറുണ്ട് ചാമ്പയ്ക്ക ഉണ്ട് പിന്നെ മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട്
ഓ ഓ ഓ അപ്പൊ ഇച്ചിരി അച്ചാറും കൂട്ടി ഇത്തിരി കഞ്ഞി
ആഹ് ഞാന് കുക്കറിനകത്ത് രാവിലെ ഒന്ന് അടിച്ചിട്ടിട്ടായിരുന്നു പോയത് ഇപ്പൊ ഞാനതൊന്ന് ചൂടാക്കാൻ വെച്ച് ഉം ഏതന്നട്ട് കൂടിക്കണം
ആഹ് ആഹ് മരുന്നൊക്കെ അവിടുന്നഞ്ഞെ തന്നോ ആന്റിബയോട്ടിക്ക് മൊത്തം
എല്ല അവിട്ന്ന് തന്നെ ഉണ്ടായിരുന്നു ചുമമ്മയുടെ മരുന്ന് പിന്നെ ആന്റിബയോട്ടിക്ക് ങ് ല്ല അമ്മക്ക് എനിക്ക് നെഞ്ചിനകത്ത് വേദനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആഹ് അതിന് മരുന്ന് ത ന്നായിരുന്നു
അവരോട് അങ്ങ് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞൂടായിരുന്നു ഒരെണം
ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പറയേണ്ടായിരുന്നു ഇപ്പ തോന്നു എന്താച്ഛാ ചുമക്കുപ്പം മ്മ് ആ
മരുന്ന് പിന് ചെന്ന് ശരീരമായിട്ട് ഇതായിട്ട് വരാൻ കുറച്ച് താമസം ഉണ്ട് ലോ ഇഞ്ചക്ഷൻ ആയിരൂനേകിൽ പെട്ടെന്ന് അങ്ങ് കുറച്ചാശ്വാസം കിട്ടിയേനെ
ഉണ്ണാൻ വന്നോ ഹസ്ബൻഡ്
ഇല്ല വന്നില്ല കുറച്ച കൂടി കഴിയും വിളിച്ചായിരുന്നു ഇച്ചരി കഴി യും ഇവിടെ നമ്മുടെ സ്ഥലം എത്തി ഇനി അവിടുന്ന് ആ നമ്മുടെ വണ്ടി എടുത്ത് ഇവിടെ വരണം അവിടെന്ന് ഇനി ഒരു മുക്കാ മണിക്കൂറും കൂടി ഒളു
ആ ആ വന്നിട്ട് രണ്ട്
ആ കഴിച്ചിട്ട് പുള്ളി ച്ചേ കിടക്കുമായിരിക്കും പക്ഷ ഇത്രയും കാല് ഒക്കെ വേദനയൊക്കെ ആയിരിക്കും ഇങ്ങനെ മലയൊക്കെ കേറി വരുവല്ലേ
ആ ആ അപ്പൊ ഇനി ഇന്ന് ഇപ്പഴേ എ ങ്ങ് പോവാനണ്ടായോ ഇനി
പോകത്തില്ലെന്ന് വിചാരിക്കുന്നു എന്താണ് അറിയത്തില്ല ഇനി വരുന്ന വഴിക്ക് വല്ല ഓട്ടോവും ഏറ്റെടുത്തിട്ട് വരുന്നാണോന്നും അറിയത്തില്ല
ആ ആ
അങ്ങനെയൊ ഒരുരിതുണ്ടല്ലോ നമ്മൾ സ്ഥിരം ഇല്ല ഓടുന്ന കാര് വരുമ്പോ ആ വിളിക്ക ചേണ ആണെങ്കി പിന്നെ എന്ത ഇതാണെങ്കും അതൊക്കെ കഴിഞ്ഞഞ് ഇട്ടൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കും എന്റെ കാര്യം അതിന്റെ ഇടക്ക് നിന്ന് ഇതാക്കി വരും പക്ഷെ സ്വന്തായിട്ടുള്ള ഒറ്റ കാര്യങ്ങളും ചെയ്യത്തില്ല
ആ അതെല്ലാടും അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെന്ന് എന്നെ ആശുപത്രിയിൽ പോകൻ ഭയങ്കര ആ ബാടി വാടി പോവാ പക്ഷെ അങ്ങോട്ട് പനി വന്നാ പോവ ത്തേ ഇല്ല ആശുപത്രിയിൽ പോത്തില്ല ആശുപത്രിയിൽ പോയാ മരുന്ന് കൊടുത്ത ആ മരുന്ന് കഴിക്കതും ഇല്ല ആ തീരെ വയ്യാആത്ത അപ്പൊ ഒരെണ്ണം അങ്ങാണ ഒന്ന കഴിക്കും അല്ലാതെ അപ്പൊ പിന്ന ആ മരുന്ന് കഴിക്കത്തില്ല
ഇവിടെ ചേനന്ന് പനി വന്നാ ഉറപ്പായിട്ട് അത് കൊണ്ടുവന്ന് എനിക്ക് രും എനിക്ക് കൊണ്ടു തന്നിട്ട് എന്നെ നോക്കലാണ് പണി നിനക്ക് എന്നെ നോക്കാൻ ക്കാളു എളുപ്പമാണ് എനിക്ക് നിന്നെ നോക്കാൻ
ആ ആ അങ്ങനെ ഇന്ന് വിനോ ഇവിടുത്തെ എന്റെ ഏട്ടനും വയ്യായിരുന്നു തീരെ ആ വിളിച്ചതാ ഞാൻ പറഞ്ഞന്നാ ഇന്ന് പോവാണ്ടാ നമ്മക്ക് രണ്ടിനീ കൊണ്ട്ഹോസ്പിറ്റലിൽ പോവാ വരാൻ പറഞ്ഞപ്പോണ്ട് വേണ്ടാന് ആ ഞാൻ പറഞ്ഞിന്നാ ഇപ്പൊ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അവധി നമ്മടെ കുടുംബത്തിലെ ഈ പരിപാടിയൊക്കെ ആയോണ്ടേ
ആ
തിങ്കളാഴ്ചയും പോനക്ക അതുകൊണ്ടായിരിക്കും മുടങ്ങാതിരുനാണ് ഉ പോയി ഒന്നാത്തെ കരി പൊട അടിക്കുന്ന ഇത പൊടിയും കൂടെ ആകുമ്പോം ബുദ്ധിമുട്ടാണ് തടിയുടെ പണിയല്ലേ ആഹ അപ്പൊ പിന്നെ മാസ്ക്ൊക്കെ ഞാൻ പിന്ന കൊടുത്ത വിട്ട് അെ വെച്ചിട്ട്
എപ്പോഴും അങ്ങ് വെക്കാൻ പറയണം ഏ മാസ്ക് മുകളിലോട്ടും പൊടി ല്ലാതെറങ്ങണ്ടല്ലോ
ആഹ ആഹ
പിന്നെ തുമ്മലും ബുദ്ധിമുട്ടൊക്കെ വന്നാ പിന്നെ അനക്കാളും വലിയ മണ
ആഹ ശ്വാസം മുട്ടല് വരും
ആഹ അതാ പൊടി അടിക്കാതെ എപ്പോഴും ഇരുന്നാ അത്രയും അസുഖങ്ങൾ കുറഞ്ഞ കട്ടും ഇത്രയും ആവശ്യമില്ലാത്ത മറ്റ് പൊടികളല്ലേ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നാ
ആഹ എന്റെ മോന് ഇത് കൂട്ടാ പൊടി അലർജിയാ അവന് പിന്നെ ആ എനിക്ക് തോന്നി ഈ കൊറോണ സമയത്തേ ഉള്ളെന്ന് തോന്നി പിന്നെ എപ്പോഴും പനി വരാാന് അന്നില്ലേ മാസ് നിർബന്ധയിുന്നല്ലോ
ഉഹ ഉഹ ഉം ഉം
ബന്ധയപ്പോം ആ അയാൾക്ക്തുകൊണ്ട് പനി ഉറായിരുന്നു
ആഹ
ഉ അല്ലെങ്കിൽ സ്ഥിരം പനടാളാം
ഓ ഓ ഓ
ഉ മണ്ണിലും കളിക്കാനും ഒന്ന് വന്നാലും ഞാൻ കളിക്കാനൊക്കെ വിടുവായിരുന്നു തീരെ നമ്മളങ്ങ് വിടാതിരിക്കുമ പിള്ളേർക്ക് പിന്നെ ആഹ് ഒന്നും ഒക്കാതാകും
ആഹ് അതാ ചമി. ക്കാ. ആൾക്കാരും അങ്ങനെ വിടത്തില്ല വീട്ടിലിങ്ങനെട്ടങ്ങ വളർത്തും
ആഹ് അതാ ഞാന അന്നേം പല പോവാ പോൻ വെളിയിലൊന്ന് പോയി കളിക്കാൻ പ ആഹ് അങ്ങനെ ഞള് കളിക്കാനൊക്കെ പോ ഇപ്പൊ ഇങ്ങോട്ട് വന്നാല് സ്കൂളീന്ന് ഇങ്ങോട്ട് വരുന്ന ആഹ് വയങ്ങം കൊണ്ട് വെച്ച് കഴുകാൻ പാത്രം അങ്ങോട്ട് ഇട്ടിട്ട് അയാള് കുളിച്ച് സൈക്കള് ചവിടാനങ്ങ് പോവും
ആഹ് ആഹ് ന്നാലും കൊഴപ്പല്ല നല്ലതാ
ആഹ് സൈക്കിളി ചവിട്ടാൻ ഇഷ്ടമാ ഇപ്രാവശ്യം സൈക്കിള് വേണന്നും പറഞ്ഞഞ് വഴക്കാര്ന്നു
ഫോണും ചെയ്തിരിക്കുന്നില്ലല്ലോ അല്ല ഫോണും കളിച്ചിരിക്കുന്നില്ലല്ലോ
ഇല്ലല്ല അങ്ങന അങ്ങ് ഫോണിൽ കളിയൊന്നുമില്ല ഉം ഫോണി അങ്ങനെ കളിക്കത്തില്ല
ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തില് എൻഗേജഡ് ആയിട്ടിരിക്കുന്നത് നല്ലതാ
ആഹ് അപ്പൊ ഇവിടെവന്ന് ഇഷ്ടം പോലെ കൂട്ടുകാര് പിള്ളേരുണ്ട് ആഹ് അതുകൊണ്ട് പിന്നെ സ്കൂളീന്ന് വന്ന് കഴിഞ്ഞാ ഇയാൾക്ക് ഇയാള് നേരെ അവരുടെ കൂടങ്ങ് പോകും അവരുടെ കൂടെ ഒരു കളി കളിച്ചിട്ട് പിന്നെ അഞ്ചര ആവുമ്പം വരും വന്ന് പിന്നെ ട്യൂഷന് കൊണ്ടു പോകാനുള്ളതെല്ലാം എടുത്തോണ്ട് അഹ് വീണ്ടും വന്നു അപ്പേ ഈ കളിക്ക്ണ പിള്ളേരെല്ലം ട്യൂഷ ഇപ്പ രണ്ട് മണിക്കൂറ് ആറ് മണിക്ക് തുടങ്ങി എട്ട് മണിക്കൂ തീരും
ഓ രാത്രി വരേ ഉണ്ടല്ലേ
ആറ് മണിയാ വൈകീട്ട് ആറ് മണിക്ക് ആക്കൊച്ച് ജോലിക്ക് പോവുന്നതാ ട്യൂഷനെടുക്കുന്ന കൊച്ച് ആഹ് പിന്നെ ആഹ് അതിന്റെ സൗകര്യം നോക്കിയല്ലേ എടുക്കുന്നേ അയ്ന് ജോലി ഇല്ലാ ത്തപ്പം നേരത്തേ വെക്കും ഇവർക്ക് പഠിത്തം ഇല്ലാത്ത ദിവസവൊക്കെ നേരത്തേ വെക്കും
ട്യൂഷനൊറ്റക്ക് പൊക്കോളു അല്ലേ
ട്യൂഷന് ഇവ്ട്ന്ന് ഒത്തിരി പിള്ളാരൊണ്ടടാ ഇവ്ട്ന്ന് ആഹ് അനിയൻ്റെ മോനുണ്ട് പിന്നെ ആ നമ്മുടെ ബന്ധുക്കാരാ ഇവിടെ അപ്പറോംഇപ്പറോം എല്ലാം ആഹ് അപ്പൊ ആ എല്ലാ കുഞ്ഞുങ്ങളും അവിടാ പഠിക്കുന്നെ ആഹ് ഒരേഴെട്ട് പുള്ളാരൊണ്ട് അതുകൊണ്ട് എല്ലാരും കൂടങ്ങ് പൊയ്ക്കോളും
ആഹ്
അതുകൊണ്ട് നമ്മള് കൊണ്ട് വിടാനും പോണ്ടാ പിന്നെ വിളിക്കാൻ രാത്രി ഇവ്ട്ന്ന് ആഹ് എന്റെ ഹസ്ബെൻ്റങ്ങ് പോകും പോയിട്ട് ഈ എല്ലാ എണ്ണത്തിനേയും വിടെ ഇങ്ങ് വിളിച്ചോണ്ട് വരും ആഹ് മ്മ അമ്മളിങ്ങനെ വരുന്ന വഴിക്കൊക്കെയാ എല്ലാത്തിന്റെയും വീട്
ഉം ഉം ഉം
ആഹ് ഇപ്പ നമ്മക്ക് ഒത്തില്ലെങ്കി വേറെ ആരേലും പോയിങ്ങ് വിളിച്ചോളും
ഓഹ്
ആഹ്
അതെന്തായാലും കാര്യായി
ആഹ് അതുകൊണ്ട് പിന്നെ നമ്മക്ക് പേടിക്കണ്ട
ആഹ് മോളും നടന്നങ്ങ് പൊക്കോളുവോ
ആര്
ട്യൂഷനെക്കാ ഓഹ്
ആഹ് മോള് സൈക്കിളേലങ്ങ് പോം മോക്ക് ദൂരവാ
ആണോ
ആഹ് അവക്ക് ദൂരവാ അന്നേരം അവള് സൈക്കള് വാങ്ങിച്ചു കൊടുത്തിട്ടൊണ്ട് ആ സൈക്കിളേലങ്ങ് പോകും മോന് പിന്നെ നടന്ന് പോവാനുള്ള ദൂരവേ ഒള്ളൂ സ്കൂളും ട്യൂഷൻ വീടുവൊക്കെ മോക്കങ്ങന നല്ലത മോക്ക് ഒത്തിരി നടക്കണം നടക്കുവാന്നേ നമ്മള് ഒത്തിരി നടക്കണം
രണ്ട് പേർക്കും ഞാറാഴ്ച ഒണ്ടോ ട്യൂഷൻ
ഞായറാഴ്ച ഇല്ല മോക്ക് ശനിയാഴ്ച ഒണ്ട് ശനിയാഴ്ച മോക്ക് ഈ എട്ടരയ്ക്കു തൊടങ്ങിയാ മൂന്നേ മുക്കാല് വരെ
അത്രേം സമയൊ
ആഹ് ഉച്ചക്ക് നമ്മള് ചോറും ഒക്കെ കൊടു ത്തുവിടണം ട്യൂഷൻ അതുകൊണ്ട് ശനിയാഴ്ചേ- ജോലിയാ-
ഓഹ് ഓഹ് -
ആഹ് പുള്ളാർക്ക്- ക്ക്പോണ്ടാഎങ്കിലും ഇവിടെ ഭർത്താവ് പോന്നകൊണ്ട് ചോറ് കൊടുത്ത് വിടണവല്ലോ ഉച്ചക്ക്-
ആഹ് ആഹ് ആഹ്-
ആഹ് അത്കൊണ്ടതും ഒക്കത്തില്ല- വെക്കാതിരിക്കാനൊക്കത്തില്ല - ഞായറാഴ്ച മാത്രം കിട്ടും ഒരു ദിവസം ഉം- ഓ അന്നാലും അമ്മളീ എണീറ്റ് ശീലവായതുകൊണ്ട് ഞാൻ വെളുപിനങ്ങ്
ജോലി എങ്ങനെയെങ്കിലും ഒതുക്കീട്ടങ്ങ് ഇരിക്കാൻ നോക്കുവല്ലേ-
എനിക്ക് താമസിച്ച് ജോലി ഒതുങ്ങുന്ന ഇഷ്ടവല്ല ഞാനെവിടെ പോയാലും എൽ ല്ലാ ഒതുക്കിയിട്ടാ പോന്നെ ഇന്ന് പിന്നി നി ഹോസ്പി റ്റലീ ഞാണ്ണന്റെ കൂടങ്ങ് പോന്നോണ്ടാ താമസിച്ചേ ല്ലേ ഞാൻ തുണി വരെ കഴുകി- ഇട്ടിട്ടെഎവടെ വേണേലും പോക്ക് അതാ ആവുമ്പം പോയിട്ട് വന്ന് ചെ ഇത്തിരി നേരം എവടെലും ഇരിക്കാവല്ലോ?
ആഹ് ശെരിയാ ഇന്ന് ഇനിയിപ്പോ കൊറെ പണിയേണ്ടോ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട്?
ഇല്ല ഇനിയും രണ്ട് ബക്കാറ്റ് വെള്ളം കൊണ്ട് വെരണം നമ്മള് ഇവടെ കെണെറില്ലാ-
ഓഹ് -
അന്നേരം പിന്നെ ചേട്ടന്റെ വീട്ടിന്നാ വെള്ളം കോര്ന്നേ- അലക്കാൻ നമ്ക്ക് പൈപ്പ് ലൈനി വെള്ളോ പൈപ്പ് കണക്ഷൻ ഒണ്ട് പഞ്ചായത്തിന്റെ- ആഹ് അത് കൊണ്ട് പിന്നെ നമ്മ അലക്കാനും ആഹ് കുളിക്കാന് ബാത്റൂമി പാനാക്കെ ആ വെള്ളവാ- ഞാൻ പിന്നെ ക ഇവടെ ഓരോത്തര് ഈ പൈപ്പ് ലൈൻ വെള്ളം തന്നാ കുടിക്കാൻ എട്ക്ക്ന്നതും കഞ്ഞിക്ക് കഞ്ഞി വെക്കാൻ എട് എട്ക്ക്ന്നേ ഞാനത് എട്ക്കത്തില്ല ഞാനത് കുളിക്കാനും തുണി നനയ്ക്കാനും ബാത്തറൂമി പോവാനും ഒള്ളു ബാക്കിയൊക്കെ നമ്മള് കൊണ്ട് വരുവാ
ഓഹ്
ആഹ് കഞ്ഞിക്ക് വെക്കാന് ആഹ് ഇനിപ്പാ അതെല്ലാം പാടാൻ ആള് വെര്ന്നേന് മുന്നേ ഞാൻ വിചാരിച്ച് പെരെല്ലാം തൂത്ത് വാരി ഇട്ടിട്ട് കഞ്ഞി കുടിക്കാം വന്നവര അവടെ അങ്ങ് ഇരുന്ന് പാടിക്കൊള്ളൂം ആഹ്
കേട്ടേ ശെരി
ആഹ് ശെരി